ആഹ് ഹലോ നല്ല ആഹ് ഗുഡാ ആഫ്റ്റർനൂൺ നല്ല പരിപാടി ആഹ് ഫുഡ്ഡൊക്കെ കഴ്ച്ച്
എന്തായിരുന്നു ഇന്ന് സ്പെഷ്യല് ആഹ് കഴിച്ചു കഴിച്ചു കഴിച്ചു
ആഹ് സ്പെഷ്യല് അറിയാന് ചോറും ഫിഷും കറിയൊക്ക ന്നേണ് കുട്ട് കുട്ട്യാൾ വീട്ടില്ണ്ടാവുമ്പളാണ് ഞമ്മളെന്തേലൊക്ക സ്പെഷ്യലൊക്ക ഇണ്ടാക്ക
വെജാ ആയിരുന്നല്ലൊ സാമ്പാറ് അവിയല് തോരൻ അങ്ങനെ അച്ചാറൊക്കെ ആയിരുന്നു
ആഹ് ഇവടെ ഇങ്ങനെ ഫിഷ് ഇല്ലാഞെ ഫിഷൊ ചിക്കനൊ ഇല്ലാതെ പറ്റൂല ഇപ്പ ആഹ് മ മഴ ഇല്ല ഇന്ന്പ്പൊ മഴ അങ്ങനെ ഇണ്ടായ്
ആഹ് ഇവടെ മഴ ഇണ്ടായിരുന്ന് ഇപ്പൊ ഒന്ന് തോർന്ന് നിക്കായിര്ന്ന് നല്ല മഴയായിരുന്നു
ഇന്ന് മഴ പെയ്ന്തിട്ടന്നെല്ല്യ പക്ഷെ നല്ല വെയിലും അല്ല അങ്ങനൊര് ഇതിൽ ഇങ്ങനെ നിക്ക്ണ്ട്.
ആഹ് വെയിലില്ല വെയിലില്ലാത്ത കാരണം തുണിയൊക്കെ ഒണങ്ങാനും ബുദ്ധിമുട്ട്.
കുട്ട്യാളതൊക്കെ ഒന്ന് ഒണങ്ങാന്
ആഹ് അതുത്തന്നെ സ്കൂളിൽ ഡെയിലി യൂണിഫ് ഫോമൊക്കെ മാറി മാറിയൊക്കെ ഇട്ടൊണ്ട് പോണ്ടേ അതൊക്കെ ഒണക്കി എടുക്കണങ്കി പിന്നെ
ആഹ് അപ്പ ഈ വെയിലാകുമ്പൊ വെയിലത്തിട്ട് ഒണക്ക്ണതും മറ്റേതൊക്കെ ക
ഇപ്പ ആഅയൺബോക്സ് വെച്ചിട്ടാണ് ഒണക്കിയെടുക്കുന്നത്.
ആഹ് അര ഒന്നും ഒണങ്ങി കിട്ടന്നെല്ല ങ്ങട്ട് പാന്റിന്റെ ഇതിന്റെ ഒന്നും.
അതെ
പിന്നെ എന്ത? ഫുഡ് ക
പിന്നെ ആഹ് ഫുഡൊക്കെ കഴിച്ചങ്ങനെ ഇരിക്കുന്നു. വൈന്നേരം എന്താണ് പരിപാടി? വൈന്നേരം എന്താണ് സ്പെഷ്യല്? നാല് മണിക്ക് എന്താണ് സ്പെഷ്യൽ? നാല് മണി
എന്താ അട ഇണ്ടാക്കെ എന്തെങ്കിലും പൊരിക്കെ അങ്ങനെ എന്തേലൊക്കെ ചെയ്യലാണ്. ഇപ്പ അടണ്ടാക്ക കര്ത്ണ്
ആഹ് ഇവടെ എന്തെങ്കിലും ഇണ്ടാക്കണോന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു പക്ഷെ മടി.
അതന്നെ അതന്നെ ഇണ്ടാക്കാൻ മടിയാണ് തിന്നീലെങ്കിലും വാണ്ടീല.
ഒന്നാമത് മഴ മഴയാണ് മെയിൻ തണുപ്പടിച്ച് കെടന്ന് കെടന്ന് ഒറങ്ങാനൊക്കെ തോന്നും പക്ഷേ ഇപ്പം ഈ ഓൺലൈനി ഇരിക്കുന്ന കാരണം ഉറങ്ങലില്ല.
ഉറങ്ങിയാലോ എന്നാ പുറത്തല്ല തുണികളൊക്കെ ഒന്ന് പുറത്തിട്ട് കാണ്ട് അയിലെമൽ തീര ഉറക്കം വരൂല അന്ന്. കെട്ക്കാനും കൂടി സമാധാനംണ്ടാവുല. ആഹ് അപ്പൊ വെയ്യുംന്ന് പറഞ്ഞിക്കാണ്ട് അങ്ങനെ വെയിലൊന്ന് കൊറച്ച് കാണുമ്പോ ഇട ലും കുട്ടികൾതൊക്കെ ഒണങ്ങട്ടെന്ന് വിചാരിച്ച് കാണ്ട് ഒന്ന് കൊണ്ടേയിടും.
അത് തന്നെ അത് കൊണ്ടീട്ടയ്യുമ്പോ ചിലപ്പോ മഴ പെയ്യും. അത് എടുത്ത് കഴിയുമ്പോ പിന്നെ മഴ തോരും അതാണ് പരിപാടി.
നോക്കിക്ക വിചാര്ച്ചും മഴ ബെയ്യ്
അതാണ് പരിപാടി.
പിന്ന എന്താ കുട്ടികളൊക്കെ അവിടെ അടുത്തന്നെ ആയിക്കുലെ സ്കൂളൊക്കെ?
അവിടെ അടുത്തന്നെ.
പിന്നെ ഇയാൾക്ക് ഇയാള കുട്ടികള്?
അല്ലന ബസിന് പോണം.
ആണല്ലേ ആഹ്
മൂന്നാൾണ്ട് പഠിക്കാൻ പോണാണ്. ഉം ഒന്ന് ഒന്നിനപ്രാവിശ്യേം ചേർത്തിത എൽ കെ ജി ല്. ഭയങ്കര മടിയാണ്. രാവിലെ തന്നെ നീറ്റ് വരുന്നത്. സ്കൂള് പൂട്ടലന്ന് പറഞ്ഞാണ്ട് കരച്ചിലാണ് നാല് വയസായിട്ട്
ആണല്ലേ ആഹ് ചെറിയ കുട്ടിയല്ലേ
ആഹ് അങ്ങലവാടില്തേപോലെ കൊണ്ടയിട അംഗലവാടിയിന്നും കര് ചിലായിട്ട് അങ്ങനെ
ആഹ് ചെല പുള്ളേര് ഭയങ്കര കരച്ചിലാണ് പോകാൻ മടിയായിരിക്കും പക്ഷെ അങ്ങനെയുള്ള പിള്ളേർ കുറെ കഴിയുമ്പോ പിന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്കൂളിൽ പോകാനൊക്കെ. ചെല പിള്ളേര് പിന്നെ അങ്ങല വാടിലൊക്കെ പോയിരുന്ന് കളിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യും. അവിടെ ഉള്ള സാറമാരൊക്കെ... പഠിപ്പിക്കുകയും അത് ചില പിള്ളേർങ്ങനെയാണ്. എന്ന് പറഞ്ഞ വീട്ടില് ഇപ്പൊ അത് എങ്ങനെയാണ് കുട്ടികളന്നറിയൊ അച്ഛനും അമ്മ ക്ക എപ്പോഴും കൊഞ്ചിച്ചുക കൊണ്ടാക്കുന്ന പിള്ളേർക്കാണ് ഈ അങ്ങനെവാടലിലൊക്കെ പോവാനൊക്കെ അമ്മയെ വിട്ടൊക്കെ നിക്കാനുള്ള മടിയൊക്കെ കൊണ്ടിട്ടാണ് അവടെ ഈ ബഹളം വെക്കുന്നത് ആഹ്
ഭയങ്കരതാണ് എന്നട്ട് എങ്ങോട്ടും പോവില്ല ഈ സ്കൂളന്ന് ദേ ടൈമിൽ ഇങ്ങനെ ഉമ്മെവിടെ ഉമ്മ കൂടെ ആഹ്
ആഹ് അതാണ് പ്രശ്നം അല്ലെങ്കിലും ഈ എല്ലായിടം നടക്കുന്ന പിള്ളേരാണെങ്കി ഉണ്ടല്ലോ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് അത് കൊഴപ്പല്ല ഉം പക്ഷെ ഇപ്പഴെ നമ്മള് അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ടൊന്നും വിടലില്ല ഒന്നാമത് ഇവന്റെ കയ്യിമ്മലും കാലുമ്മലൊക്കെ ഇല്ലേ പണ്ടങ്ങളൊക്കെണ്ട് ഇപ്പ ഈ സ്കൂൾക്ക് പോയപ്പോ കിട്ടയിട്ടുള്ളു അപ്പം ഇതേ കുഞ്ഞിന്റെ വില നമ്മള് പേടിയല്ലേ കുട്ടികളെ അങ്ങോട്ടുംങ്ങോട്ട് വിട്ട് എടുക്ക അങ്ങനെയൊക്കെ ഒരു പറഞ്ഞേന്റേഷം പിന്നെ എങ്ങോട്ടും പിന്നെ അവന് പോവില്ലിട്ടാ ഒന്ന് കൊറ പുറത്തിക്ക് ഇറങ്ങി വിടുമ്പോൾ അങ്ങൾവിടെ വച്ച് വണ ഡൗട്ട് കൊണ്ട് വരും നമ്മൾ ഇവിടുന്ന് ഇപ്പോയിക്കണ അങ്ങനെ പ്രസിദ്ധിയാണ്
ആണല്ലേ ആഹ്
ആഹ്
അപ്പൊ വൈകിട്ട് എന്താണ് രാത്രീൽ എന്താണ് ഭക്ഷണം ഉച്ചത്തെ ചോറൊക്കെ തന്നെണോ രാത്രീൽ കഴിക്ക അതോ വേറെ സ്പെഷ്യൽ അതന്നേണ് ആഹ്
ഇല്ല ഉം മക്കൾക്കൊക്ക തന്നേ ആഹ്
ആഹ് നമ്മക്ക് രാത്രി വേറെ ഏ എന്താണ് ചോറല്ല ചപ്പാത്തിയാണ് നമ്മൾ കഴിക്ക
ആഹ് അല്ല
ചപ്പാത്തി ഉണ്ടാക്കും ആഹ് ഡൈ
ആഹ് കുട്ടേൾക്ക് ഇവടെ ചപ്പാത്തി കുട്ടേൾക്ക് ഇഷ്ടം നന്നല്ല്യ ന്ന്ട്ട് ഞാൻ ചപ്പാത്തി പൊടി അരിപ്പൊടീ കൂടെ കൂട്ടിങ്ങാണ്ട് ആഹ് എന്നിട്ടീ എന്നിട്ട്പ്പീരെ റേഷൻ കടേന്നൊക്കെ നമുക്ക് ചപ്പാത്തി പൊടി കിട്ടൊല്ലോ ന്ന്ട്ട് ഞാനത് അരിപ്പൊടി കൂട്ടിങ്ങാണ്ടാണ് ഇണ്ടാക്കല് ഇവരറ്റക്കത് എന്നും കഴിക്കൂല എന്താടൊ വർക്കല്ലെങ്കിലും ദോശ മസാല ദോശ ഇട്ട്ലി അങ്ങൻത്തൊക്ക നല്ല ഇഷ്ട അത് എ ഇപ്പൊ വൈകുന്നേരം രാത്രി ഒക്കെ ഇണ്ടാക്കി കൊടുത്താ ഓൽ കത് ഇഷ്ട ചപ്പാത്തി നോട്
ആഹ് ചലർക്ക് ചപ്പാത്തിയോട് വല്ല്യ താല്പര്യല്ല്യ എനിക്ക് ഈ ഗോതമ്പിന്റെ ചപ്പാ ഈ ചപ്പാത്തിയോട് മാത്ര താല്പര്യ ഒള്ളൂ പു ട്ട് ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്ക്ന്ന പുട്ട് അതൊന്നും എനിക്കിഷ്ടല്ല അതൊക്കെ എനിക്ക് അരിശാണ് ചപ്പാത്തി മാത്രം കഴിക്കും ആ ദോശിം വല്യ താല്പര്യല്ല ദോശ നമ്മള് ഗോതമ്പിന്റെ ചുടുമ്പ നമ്മള് തേങ്ങ ചരക്കി കൊറച്ച് ചേർത് ട്ട് നമ്മൾക്ക് ആ വെള്ളത്തിൽ നന്നായിട്ട് മറ്റേ അരിമാവ്ൻ്റെ ഇതുപോലെ തന്നെ നമ്മൾ ആക്കിയെടുത് നമ്മള് ദോശ ചുട്ട് മറ്റേ മൊളക് ചമ്മന്തിയും കൂടെ കൂട്ടി കഴിച്ചാ നല്ലതാ പിന്നെ നമ്മള് ഈ എന്താ പറയാ ഗോതമ്പ് പൊ ടി കൂടെ ഉഴ്ന്നില്ലേ ഉഴ്ന്ന് ഉഴ്ന്നരച്ച് ചേർത്ത് നമ്മൾ കലക്കി ദോശച്ചുട്ടാലും നല്ലതാ
ആഹ് അത് അമ്മളേ അപ്പ തന്നെ അപ്പ തന്നെ അരച്ച് ങ്ങാട് ചുടാ ഇങ്ങനെ പൊങ്ങാനും
അത് അമ്മളേ അപ്പതന്നെ അപ്പ തന്നെ അരച്ച് ങ്ങാട് വെക്ക ആഹ് അല്ലേല് കൊഴപ്പൊന്നൂല്ല മ്മള് അരച്ച് വെച്ചിട്ട് പി പിറ്റോസം അരച്ച് ഫ്രിഡ്ജിൽ വെക്കണോന്നില്ല പൊറത്തു വച്ചാലും മതി അങ്ങന നമ്മള് ദോശ ചുട്ടാ നല്ല ടേസ്റ്റാആരിക്കും ഈ പുട്ടാണ് ഇഷ്ടല്ലാത്തത് ഗോതമ്പ് പുട്ട് വല്യ താല്പര്യല്ല
ഉം ഗോതബ് പുട്ട് ഞാനതൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇവടെ പൊടി കൊണ്ടുന്നങ്ങ
ഗോതബ് പുട്ട് ചെലർക്കൊക്കെ ഭയങ്കര ഇഷ്ടാണ് ഗോതമ്പു ഡ് അവര് മറ്റേ തേങ്ങിം തൊക്കെ അത് രസണ്ടാവും ആഹ് ആഹ് മീങ്കറിയൊക്കെ കൂട്ടി കഴിക്കാനൊക്കെ ചലർക്ക് വയങ്കര ഇഷ്ടാ ഗോതമ്പ് പുട്ടൊക്കെ
ഉം
അല്ലെ എനിക്ക് അയ്നോട് വല്യ താൽ ചപ്പാത്തി തിന്നും ദോശ ദോശ ആഹ് ദോശിം ചമ്മന്തിം അത് ദോശ ചമ്മന്തിയാ അതാ സാമ്പാറോ
സമ്മന്തിം ശാമ്പാറൊന്നുഅല്ല ഇഷ്ടം ഓൽക്ക് ഒന്നുങ്കിൽ ചിക്കൻ കറി അല്ലകടല ക്കറി പട്ടാണി ചെറുപയർ ആഹ് അങ്ങൻത്തൊക്കെ ക്ക ശാമ്പാർ ഓൽക്ക് ഇഡ്ലി ആവുമ്പളാ സാമ്പാർ ഇഷ്ടാണ് അല്ലാത ആഹ് അല്ലാതൊന്നും ഇങ്ങനെ ഇങ്ങൻത്തൊന്നും കൂട്ടൂല്ല ഓല് ഇവർക്കൊക്കെ ആ ചിക്കൻ കറി പത്തിരിയൊക്കെ എട്ക്ക് അധികും പത്തിരിയാ ചുടല്. ചിക്കൻ കറി തേങ്ങ വറുത്തരച്ച് വച്ചതാണ്. അങ്ങനണ്ട് വക്കും. ഞാൻ പറ്യ ദോശനെങ്കാട്ടിക്കെ ഇൻക്ക് പത്തിര്യുടാന എൾപ്പം.
പത്തിരി.
ഉം
പത്തിരി എളുപ്പാണോ ചുടാനൊക്കെ. നമ്മക്കതൊക്കെച്ചിരി ബുദ്ധിമുട്ടാണ്. ആഹ് ഇതുവരെ ഇണ്ടാക്കിട്ടില്ലാട്ടാ. നമ്മള് ഈഹ് കൊതി വരുമ്പോ നമ്മള് കടേന്ന് വാങ്ങിക്കും. എന്നിട്ട് ചുടും. മ്മക്ക് ഉണ്ടാക്കാനൊന്നു അറിയില്ല.
അത്പ്പാ ആഹ് കുന്ന്കുലവവും. പൊടി വാട്ടി കൊയച്ച് അതും ആഹ് അത് മ്മള് വെള്ളം ഏഹ് വെള്ളപ്പത്രേച്ചാല് നാ പൊടിട്ക്കണ അളവ് ട്ത്ത്ക്കാണ്ട് വെള്ളം തൾപ്പിക്ക. ഉപ്പ്‌ട്ട്ക്കാണ്ട് ആഹ് തൾപ്പിച്ചിട്ട് തൾച്ചിട്ട് നമ്മളീ പൊടിട്ട്ക്കാണ്ട് നല്ല എൾക്കാ എളക്കീട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം അങ്ങനെ മൂടി വെച്ചിട്ട് പിന്നെ ആഹ് ചൂടോടുക്കന്നെ നമ്മള് തളീകേക്ക്ട്ട്ണ് നല്ലോം കൊയ ക്ക.
കുഴക്ക. നമ്മള് ച കുഴക്ക് കുഴച്ച് കഴിഞ്ഞാ നമ്മളീ ചപ്പാത്തി പര
ആഹ് അങ്ങനെ കൊഴച്ചിട്ട് പ്രസ്സ്ണ്ടാവൂലേ
ആഹ് ചപ്പാത്തി പ്രസ്സ്. അതാ
ട്ടല്ലാപിന്നെ ഓടക്കൊയലോണ്ട് പൊറത്താ എത്ര നേരം വെയ്കും അയ്ന് നൈസായിക്കാണ്ടന്നെ കിട്ടൂല്ലോ നമ്മള് ചെറ്യേ റോ ഉർളാക്കിട്ട്. ഉം നൈസായി കിട്ടും. ന്നട്ട് പിന്നൊക്കെ പരത്തി വെച്ചേനു ശേഷം അങ്ങനെ മറ്റേ വല്യ കല്ലുമ്മലങ്ങനെ വേം വേം ചുട്ടെടുക്കും.
ചുട്ടെടുക്കും. എണ്ണ എണ്ണ തടവോ അപ്പോ എണ്ണ തൂക്കോ ഇങ്ങനെ.
ആഹ് എ ഞമ്മളിതി കൊയക്കൂലെ അപ്പോ ഏയേ ആയെ എണ്ണ അയ്‌ന് എണ്ണൊന്നും വാണ്ട. ഏ യേ വെറുതെ അങ്ങനെ ചുട്ടാ മതി. ആഹ് നല്ല പൊള്ളിക്കും. ഉം നല്ലം പൊള്ളീക്കും.
അപ്പൊ അതിന്റെ കൂടെ കോ ഇത് എന്ത് കറിയാ അപ്പെ നിങ്ങള് വെക്കാ.
ചിക്കൻകറി. ചിക്കന് തേങ്ങ വറുത്തരച്ചതൊക്കെ. ഞാ നല്ല രസാ അല്ലേല് ബീഫ്. ഉം അല്ലേ മുട്ടക്കറ്യക്കും തേപോലെ മുട്ട അതും തേ പോലെ തേങ്ങാ വറത്തരച്ച്ക്കാണ്ടന്നെ കറി പത്തിരി ആവുമ്പമ്മക്ക് കൊഴച്ച് തിന്നാൻ വേണ്ടേ കൊർച്ച്ക്കെ
ആഹ് അത് തന്നെ ഗ്രേ
ആ അപ്പൊ ആ ഗ്രേവി കറി കൊർച്ചു വാണല്ലോ.. പലേ തും കറി ണ്ടാക്കും. ഒരേ ഒന്ന്ന്നല്ല എല്ല കറിം.
അതെ അതെ
മൊളകൊക്കെട്ട, മീൻ മുള്ട്ടത് തലേന്നത്തണ്ടേൽ പിന്നതങ്ങനെ കാക്കും
ആഹ്‌ തലേന്ന് വെ ച്ചത് നമ്മള് പിറ്റേസം കഴിക്കുമ്പോ നല്ല ടേസ്റ്റാണ്. രസവല്ലേ
ആഹ്‌ അങ്ങനെയൊക്കെ കുട്ട്യൾക്കെന്താ വാണ്ടത് അത്ണ്ടാക്കും
കഴിഞ്ഞോ അപ്പോ കാലത്തെ കുളിയൊക്കെ കഴിഞ്ഞോ
ആഹ്‌ കുളി, കുളിക്കയ് ഞ് കുളി ഒരു പയ്നൊന്നണി പന്ത്രണ്ടണിയൊക്കാവുമ്പോത്തിന് ഇവരൊക്കെ സ്കൂൾക്കർഞ്ഞേച്ച്
ഞാനും കാലത്തെ കുളിച്ച്, ജോലിയൊക്കെ കാലത്തെ ഒതുക് - ക്കി. ഉച്ചത്തെ പരിപാടിയൊക്കെ കാലത്തെ ഒതുക്കി ഫുഡ് കഴിച്ച് ആഹ്‌
പിന്നെ ഫോണ് മ്മേ ഇര്ന്നാലും വാണ്ടില
അതെ അതെ, നമ്മുടെ ജോലിയൊക്കെ ഒതുക്കി പിന്നെ ഫോണിലിരുന്ന നമുക്ക് സമാധാനം ഉണ്ട് അല്ലെങ്കിൽ അയ്യോ ഇനി- ജോലി ഉണ്ടല്ലോ എന്നുള്ളൊരു വെപ്രാളം ആയിരിക്കും
മോഡലുക ളൊക്കെ വന്നാൽ ഒന്ന് നോക്കി അതില് റേറ്റും കണ്ട് അത് പിന്നെ മടിയാണ് പിന്നെ പണി എടുക്കാൻ ഞാനോ ഫോൺ എടുക്കുക തന്നെയില്ല. കിച്ചണിലേക്ക് വരുമ്പോ ഫോണ് കൊണ്ടൂല എല്ലാ പണിയും-
ആ എന്നാലും നമുക്കൊരു സ -
ആ സമാധാനം ഉണ്ടാവൂല്ല ഒന്ന് എന്തായാലും നോക്കിയാ പിന്നെ ഇടക്കിടക്ക് ഒന്ന് നോക്കണം എന്താ എങ്ങനെന്താരി എടുക്കാ ക്കടുക്ക ന്ന് നോക്കൂ അപ്പൊ നമ്മളെ പണി നീളം പോവില്ല ഓരോരുത്തർക്കും ഓരോതല്ലേ
അതു തന്നെ അത്
പിന്നെന്താപ്പാ വെറും മഴ തൂണി എവിടെ ഇടണ്ടെ എന്ന ശരിട്ടോ ആ ശരി ആ
ഓക്കെ ഓക്കെ